ഹലോ ഹലോ ആഹ് എന്തുകൊണ്ട് ഇന്ന് എവിടെക്കെ പോയതായിട്ട് കണ്ടല്ലോ. എവിടായിരുന്നു യാത്ര?
ആഹ് ഞങ്ങളൊരു സിനിമക്കൊക്കെ പോയതാ
ആണോ ആ മഴയ ണ്ടായിരുന്നോ അങ്ങോട്ട് എറങ്ങിയപ്പം
ആഹ് എറങ്ങി എറങ്ങിയപ്പോ കൊഴപ്പല്ലായിരുന്നു പക്ഷെ സിനിമയെല്ലാം കഴിഞ്ഞ് കണ്ടറങ്ങിയപ്പോ ഏ അവിടെ ചെന്നപ്പോ മഴയില്ല കണ്ട എറങ്ങിയപ്പഴത്തേന് മഴയായിരുന്നു. പകുതിയോളം മഴ ആ പിന്നെ ആ കൊറച്ച് നനഞ്ഞ് പിന്നെ ബാക്കി വലിയ കൊഴപ്പല്ലായിരുന്നു ഞങ്ങളെ വീട് വീടെത്താറായപ്പഴേക്കും പിന്നെ മഴയില്ലായിരുന്നു
ആആഹ് എങ്ങനെ ണ്ടായിരുന്നു മൂവി കൊള്ളാവോ പോയി കാണാൻ പറ്റുവോ
ആഹ് പറ്റും പറ്റും നല്ല നല്ല സിനിമയാ
ആ ആ അതുപിന്നെ ആ കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റിയോ
ആഹ് കറക്റ്റ് സമയത്ത് ചെല്ലാൻ പറ്റി.
ആഹ്
ഉം ഞങ്ങൾ ചെന്നൊരു അഞ്ചു പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പഴത്തേന് തൊടങ്ങി
ആക്ക എത്ര എത്ര മണി അതിന്റെ കറക്റ്റ് സമയം ഷോടെ നിങ്ങള് കണ്ട
ഞങ്ങള് കണ്ട ഷോ അഞ്ചേ കാലിന്
അഞ്ചേ കാൽ ന് തന്നെ തുടങ്ങിയി ഇല്ലയോ
ആ കറക്റ്റ് അഞ്ചേ കാലിന് തന്നെ അകത്ത് അകത്ത് കയറ്റി പിന്നെ കൊറെ പരസ്യം ഒക്കെ കഴിഞ്ഞ് തൊടങ്ങിയപ്പഴ്ത്തേന് അഞ്ചരയൊക്കെയായി ഉം ഉം പിന്നെ എട്ട് മണി എട്ടേ കാലൊക്കെ ആയപ്പോഴുത്തേനും തീർന്നു
ഉം എട്ടേ കാലാവും തീ
പോയീക്ക് ആ ആ പക്ഷെ അടുത്ത ഷോയ്ക്ക് ഭയങ്കര തിരക്ക ഹൗസ്ഫുള്ളാ തോന്ന്
ആ അതായി എട്ടേകാലിൻ്റെ ഷോയ്ക്ക് എല്ലാവരും കേറുന്നെ
ആ ആ ആഹ് ഞങ്ങള് കേറിയ സമയതു നല്ല സീറ്റ് സീറ്റൊക്കെ ഒഴിഞ്ഞു കിടപ്പുണ്ടായിരുന്നു അങ്ങും ഇങ്ങും ഒക്കെ
ആ ഹാ ഹാ
ഇത് നമുക്ക് എറങ്ങാൻ പറ്റുന്നില്ല അപ്പത്തേനും ഞ് ആ മേലോട്ട് കേറുന്നിടം ആ ക്യുയായ് തെരക്കായങ്ങ്
അതാ ഈ എട്ടേക്കാൽന്റെ ഷോ ആ എട്ടേക്കാൽന്റെ ഷോയാ പ്പ എല്ലാരും ജോലി കഴിഞ്ഞും ആ ക്ലാസ് കഴിഞ്ഞ് ഒക്കെ എത്തുന്ന സമയമേ. ല്ല്യായോ അന്നേരം എല്ലാവരും. വരും അതാണ് തിരഞ്ഞെടുക്കുന്നതെന്ന്. തോന്നു ഈ സമയം.
ആഹ്ആഹ്ആഹ്
ജോലി ചെയ്യുന്ന സമയ ആണല്ലോ.
ആ ആ ആ ആന്നാന്ന് ഉം ഉം പിന്നെന്ന് വെച്ചാല് ആ പിന്നെ മഴയാ എന്തോ മഴയാ മഴയാ ഒരു ബുദ്ധിമുട്ടായിരുന്നു നമ്മള് കണ്ടിറങ്ങിയപ്പോ
ആ ആ ഞാൻ കരി തി ആ സമയത്ത് മഴയാ ണ്ടാവുന്ന് ഭയങ്കര ഒരു കൂളും ആ ഫാ ഇവടക്കേ നന്നായിട്ടങ്ങ് നമ്മുടെ ഭാഗത്തെ ക്കെ നന്നായിട്ട് പെയ്ത്. അന്നേരം സിനിമക്ക് പോകുന്ന് പറഞ്ഞിട്ടുണ്ടായിരു അന്നേരം ഞാൻ കരുതി. തിന് മഴയാണോ എങ്ങനെങ്ങ് ചെല്ലും എന്ന് ചിന്തിച്ചാരുന്നു.
വരെ മഴ പെയ്തില്ല ചെല്ലുന്നത്. അതുവരെയ് മഴ പെയ്തില്ലായിരുന്നു. ആ സുഖമായിട്ട് നമ്മളാ ആ മഴ പെയ് ത ഒരു ആനമ്മളവിടെ പെയ്ത ത്രേയൊന്നു പെയ്തില്ല അങ്ങോട്ട്.
ആഹ് ആഹ് ആഹ് ഞാൻ ഇങ്ങോട്ട് ജോലി കഴിഞ്ഞ് ഇറങ്ങുമ്പോഴും അവിടൊക്കെ നല്ലതായിട്ട് അങ്ങ് പെയ്യുവാ എന്നാ വീടിന്റെ അടുത്ത് വന്നപ്പോ ഒട്ടുംഇല്ല കോളെല്ലാം കോയറിക്കൊണ്ട് നിപ്പോണ്ട് ഇന്ന് ഇതുവരെയും പെയ്തിട്ടുമില്ല
ആഹ് ആ ആഹ് പക്ഷേ ഇപ്പം അങ്ങനെ അങ്ങനെ അങ്ങനാ ആ അന്നന്നു ഇപ്പോ ഓഹ് ഓ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് കിലോമീറ്റർ മഴയാണെങ്കിൽ പിന്നെ മഴ കാണത്തില്ല
ആ നമ്മൾ അവിടെ നിന്നപ്പം വിചാരിക്കുന്നതല്ല
മഴയന്നും പക്ഷെ മഴയോ കാണത്തില്ല മറ്റേത് അങ്ങനല്ല ന നമ്മള് മഴ പെയ്താൽ മൊത്തത്തിലായിരുന്നു മഴ ഇതിനും പണ്ടൊക്കെ ഇപ്പൊ ഇപ്പൊ ഇപ്പൊന്ന് പറഞ്ഞാൽ കാലാവസ്ഥ ഇപ്പം എല്ലാം മാറിയാലിയോ വരുന്നെ ഒന്നും ഇപ്പൊ കറക്റ്റ് ആയിട്ടല്ലോ വെറു
അതാ അതാണ് ഇടവപ്പാതി ആയിട്ടും അല്ല ഇത്രയും വലിയ മഴ പെയ്യുന്നുമില്ല
പെയ്യുന്നുമില്ല എന്ന് വെ കാലാവസ്ഥ പോലും ഇപ്പോ അതിന്. തോന്നുന്ന അനുസരിച്ച ഇപ്പം. വരുന്നത് വെയില് സമയത്ത് മഴയായിരുന്നു. ശരിക്കും മഴ സീസണില് വെയിലായിരിക്കും, തണുപ്പ് പണ്ടത്തക്കെ തണുപ്പ് സീസൺന്ന് വെച്ചാൽ ഡിസംബർ മാസക്കല്ലേ ഇപ്പോയെന്ത്. എന്തോ ഉണ്ട് തണുപ്പ്. പണ്ടത്തേക്കെ ഡിസംബർ മാസം എന്നൊക്കെ പറയുന്ന ആഹ് ഡിസംബർ മാസം. ഇപ്പോ എന്നൊക്കെ പറഞ്ഞാൽ നമുക്കൊരു നല്ല തണുത്ത തണുപ്പുള്ള.
ആന്ന് അതും വൃശ്ചിക മാസവും കൂടെ ആവുമ്പോഴേ രാവി വിലെ എഴുന്നേറ്റിലെ കുളിച്ചിട്ട് ചിലപ്പോ പൂവിടാനൊക്കെ കലമ്പട്ടി പൂവൊക്കെ പിച്ചാന്നറങ്ങുമ്പോ എന്തോ തണുപ്പാ.
വൃശ്ചിക മാസത്തിലെ ആഹ് വരണ്ട കാലാവസ്ഥയിലെ കാറ്റും ഇപ്പൊ അതൊന്നും ഇപ്പൊ കാണാനില്ല. എല്ലാം ഇപ്പം ഇപ്പോ എല്ലാരും ജീവിതശൈലിയെ മാറിപ്പോയി നമ്മളെ ജീവിതത്തിന്റെ ശൈലി മൊ സത്യം ആഹാരത്തിന്റെ രീതിയാലും എന്ത്. ഇതിനെ പ്രകൃതമാ അതിന് തോ ന്നുന്നു ആണ് ഒക്കെ ഇപ്പോ.
അതാന്ന് കാരണം നമ്മൾ തന്നെ അല്ലയോ കൈകാര്യം. ചെയ്യുന്നത് പ്രകൃതി. തേ നമ്മളല്ലേ ഇത് നോക്കിക്കൊണ്ടിരിക്കുന്ന ന്നരം എല്ലാം
ആ മ്മൾ അതിനോട് ചെയ്യ് അ നമ്മൾ അതിനോട് ചെയ്യുന്നതാണെങ്കിൽ അത് അതിന്റെഅപ്പറം നമ്മളോട് തിരിച്ച് കാണിക്കും ഭൂകമ്പം ആയ ആത്തിന്റെ രൂപത്തിലായാലും, ഉരുൾപൊട്ടലിന്റെ രൂപത്തിലായാലും ആ വെള്ളപ്പൊക്കത്തിന്റെ രൂപത്തിലായാലും ച്ചു കൊടുങ്കാറ്റായാലും നമ്മള അതിനെ ദ്രോഹിക്കുന്നനുസരിച്ച് അത് തിരിച്ച് നമ്മളെ മനുഷ്യരെ അത് ഇത് ചെയ്തുകൊണ്ടിരിക്കും
ആന്ന് ആന്ന് ഒറ്റയടി ക്കെയാണ് അത് കൊലി തുള്ളി ഒരു ഒരുതാ വായ ആ കഴിഞ്ഞ പ്രാവസണ്ട് ഉണ്ടായത് അത്പോലെല്യോ ആ ഒരു ദേ കലിതുള്ളിയത് ഒരു നാട് ന്നെ ആകെ നശിപ്പിച്ചു കളഞ്ഞില്ലേ ആ ഒരു രീതിയിലുള്ള പ്രകൃ
അതില് കുഞ്ഞുങ്ങളെ ആഹ് കുഞ്ഞുങ്ങള് കുഞ്ഞുങ്ങൾ വേറെ നശിക്കും എന്നുള്ളതാണ്
അതാ സത്യാ അത്പോലെ അല്ലേ സുനാമി ഉണ്ടായതും പെട്ടെന്ന് ഒരു കടൽക്ഷോഭം ഉണ്ടായി സുനാമി ബാധിച്ചു ആ ഒരു ദേശത്തെ മൊ മൊത്തം തൂത്തെറിഞ്ഞില്ലയോ അതും കുഞ്ഞുങ്ങളല്ലയോ കൂടുതലും നഷ്ടപ്പെ പെട്ടത് പിന്നെ അമ്മമാര് ജീവിക്കണാനുള്ള ആ ഒരു അതുകൊണ്ട് പിന്നെയും രണ്ടാമത് വീണ്ടും ഒരു കുഞ്ഞിന് വേണ്ടിയുള്ള സർ സർജറി എല്ലാം വിധേയമാകേണ്ടി വന്നു
ആന്ന് ആന്ന് എന്തെല്ലാം ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരുണ്ട് ഉം ഭൂമിയെ നമ്മള് ആന്ന്
ആഹ് തെറ്റുകൾക്കാണ് പ്രകൃതി ഒന്നി
ആന്ന് ഇപ്പ തന്നെയല്ലാ വെള്ളപ്പൊക്കൊന്നൊക്കെ പറഞ്ഞ ഇപ്പൊ ഏ എതെങ്കിലും വീടുകളിൽ ഈ അയ്യങ്ങളുണ്ടോ അയ്യവേ ഇല്ല എല്ലാം ഇന്റർലോക്ക് ചെയ്ത് ചുറ്റുമതിലും കെട്ടി മൂന്നും നാലും സെന്റിനകത്ത് വെള്ളം താഴുന്ന എവിടെയെങ്കിലും എല്ലാ അതിന്റെടു ത്തോട്ട് തോന്നടുത്തോട്ടൊക്കെ അങ്ങ് ഒഴുകി പോകുവ
അതാ അതവ്ടെ കെട്ടി നിന്ന് പിന്നെ വെള്ളപ്പൊക്കൊവായിട്ട് മാറും ഒരു വീടിന്റെ മുറ്റത്തും പറമ്പിലും ആ വെള്ളം വീണ് താഴുന്നില്ല അതാണ് പിന്നെ ഉണക്ക് ആവുമ്പം വെള്ളവില്ല ന്നുള്ള പരാതിയും
പരാതി അതിനും വേണ്ടി എന്താ മനുഷ്യൻ കാശ് കൊടുത്ത് വരെ വെള്ളം പോലും കാശ് കൊടുത്തല്ലേ ഇപ്പൊ വാങ്ങുന്നെ എല്ലാം ആ വെള്ളം പോലും നമ്മളെ പ്രകൃതീനിന്ന് കിട്ടുന്നത് നമ്മള് കുടിക്കുന്ന ശുദ്ധ ജലം ഇപ്പൊ അതുപോലും കാശ് കൊടുത്ത് വാങ്ങണ്ട അവസ്ഥയായില്ലേ
ആ അത് ഒനീ പറയുന്നത് ത ന്നെ ഇനിയൊരു യുദ്ധവൊണ്ടെങ്കിലത് ജലത്തിന് വേണ്ടി ആയിരിക്കും എന്ന ഒരു ലോകമഹായുദ്ധം വരുന്നത് തന്നെ ജലലഭ്യതയിൽ നിന്നുള്ള വെ
പോലെന്നെ ഫൂകമ്പം ഒണ്ടാവാന് എന്തുവാ ഇത് എല്ലാം ഭൂമിക്ക് എല്ലാരും കെട്ടിടങ്ങളങ്ങ് പ ണിയുവ രണ്ടും മൂന്നും നെലകള് വെച്ച് കെട്ടിടം ഭൂമിക്ക് താങ്ങാൻ പറ്റുവോ അതൊന്ന് കുലുക്കി എല്ലാം കൂടെ അങ്ങ് താഴെയിടും.
അത് താന്ന് ആന്ന് ആന്ന് ഒരണ്ടും മൂന്നും നെലയാന്നോ ചില കെട്ടിട ടങ്ങള് കണ്ട് കഴിഞ്ഞ ആകാശം മുട്ടി നിക്കുവാണെന്ന് തോന്നും. അതിന്റെ ഉച്ചാന്തല വരെ ആൾക്കാര് താമസി ക്കുവേ ല്ലിയോ അതൊന്നും ഒരു പേടിയും ഫയവും ഇല്ലാതെ അന്നേരം അതിന് ദേ ആതാ പ്രകൃതിക്ക് ഒന്ന് തോന്നുവ അതിനെയെല്ലാം കൂടെ ഒന്ന് കുലുക്കിയിടണോന്ന് തോന്നിയ ആ നിമിഷ്
ആഹ് അതിന് താങ്ങ ണ്ടേ തിന് താങ്ങണ്ടേ
അതാ പിന്നെ സിനിമ കണ്ടിട്ട് വന്നപ്പോ ആഹാരൊ
അത് ഭൂമി ആ ഞങ്ങള് മഴയായതു കൊണ്ട് കുഞ്ഞുങ്ങളൊക്കെ ഒണ്ടായിരുന്നു. അതോ പിന്നെ ആഹാരം കഴിക്കാനൊന്നും നിന്നെ ഒന്നും ഇല്ല പെട്ടെന്ന് അങ്ങ് വീട് ഏ പിടിച്ചാലോ എന്നുള്ള ഇതില് ഇങ്ങ് പോര്ന്ന്. എടക്ക് നിർത്തിയതൊന്നും ഇല്ല ആ പകുതിയോളം മഴയായിരുന്ന് ആ കൊർ നനഞ്ഞ് എന്നിട്ട് വണ്ടി എവിടെം നിർത്തീല പിന്നെ മുന്നോട്ട് വരുംന്തോറും മഴ കൊ കൊറഞ്ഞു കൊറഞ്ഞു പിന്നെ നമ്മളെ വീട് വരേം മഴയില്ലായിരുന്നു പിന്നേം നമ്മൾ എവിടെങ്കിലും ആഹാരം കഴിക്കാൻ കേറിയ പിന്നെ മഴയായ പിന്നെ ഒത്തിരി അങ് ഇരുട്ടും വരുമ്പോഴത്തേനേ
ആഹ് ആഹ് അ തും അല്ല അവിടെ നിന്നിരുന്നെങ്കി മഴ അവിടെ മാത്രമേ കാണ ത്തുള്ളൂ
കാണത്തൊള്ളൂ അത് ഞങ്ങക്ക് അറിയാര്‌ന്ന് അതുകൊണ്ട് ഞങ്ങള് നിന്നില്ല. ഉം ഉം ആ ഒരു ഏരിയലാ ആണ് ഞങ്ങള് വിചാരിച്ച് ഞങ്ങള് ഇങ്ങ് പോരുംന്ന് എന്ന് വെച്ച്പെരും മഴയായിട്ട് ഇല്ലായിര്ന്നു എന്നാലും നമ്മള് നനയും തലയൊക്കെ നനയത്തക്ക രീതിയിലായിരുന്നു മഴ. പിന്നെ എ് പതുക്കെ ഇങ്ങ് പോര്ന്ന് പോരുന്ന പകുതിയോളം മഴയായിരുന്നു പിന്നെ മഴ മഴയില്ലായിരുന്നു ചെറ് പൊടിച്ചു ഒടിച്ചും വ പിന്നെ വീട ന്നോറും നല്ല നല്ലോണം തോന്നീന്നി
ആഹ് വീട്ടിവന്ന് പിന്നെ ആഹാരൊക്കെ കഴിച്ചോ?
ച്ച് കഴിഞ്ഞ് കൊറച്ച് മുന്നേ വരെ മഴയായിരുന്നു വീടില് ത്തിആഹാരൊക്കെ കഴിച്ച്
ആഹ് ആഹ് ആ ഇവിടെ കഴിച്ചില്ല ആ ഹസ്ബൻഡ് വന്നില്ല വന്നിട്ട് കഴിക്കാന്ന് വിചാരിച്ച്. ലേറ്റാവും ആഹ കഴിച്ചില്ല കഴിച്ചില്ല ആഹ ആഹ് ആന്നാന്ന്
ഉം അവിടെന്നും ചപ്പാത്തിയാണല്ലെ ല്ലേ എന്നെ വിളിക്കുമ്പോഴ് എല്ലാം സമയത്ത് വിളിക്കുമ്പോ എന്നും ചപ് പ്പാത്തി ആ ആഹ് ചപ്പാത്തിയിലൂടു ഉള്ളി കറി വെക്കൂല്ലേ എന്നും എന്നുള്ളി ചെറിയാന്നോതോ കറി മാറ്റി വെക്കുവോ?
കറി എന്തേനും മാറ്റി വെക്കോ ഇന്ന് ള്ളിക്കറിയ വെച്ചാ പുള്ളിക്കാരന് ദേഷ്യവാ അതുകൊണ്ട് കിഴങ്ങാറിയോ ഔ ഗ്രീൻ ബീ സോ
മാറിം തിരിഞ്ഞു ആ ആഹ്
ആഹ് മാറിം തിരരിഞ്ഞോന്തെങ്കിലും കറികൾ വെക്കൂ ആ അങ്ങനെ ഇന്ന് പോയ വിശേഷങ്ങളൊക്കെ തെര ക്യെന്നൊ ഞാൻ വിളി
ആ ഒ ഉ ന്നാ ഉ പോണം കേട്ടോ
ആഹ് പോയി കാൺണോല്ലേ നല്ല നല്ല സിനിമയായി ല്യ ആഹ് ആഹ്
അ ഹാ ഞങ്ങള് പോഉന്നേയ്ന്റെ ആ സമയത്താണെങ്കി ടിക്കറ്റ് ഒക്കെ ഓക്കെയാ ഉം
ആയിരിക്കും ഇല്ലയോ ആഹ ആഹ ആ സമയത്ത് തിരക്ക് കുറവാ ഇല്ലയോ ആഹ
ആഹ് ആന്നാന്നാ ന്ന് ഉം ആഹ ശരിയെന്ന ആഹ ശരി